എന്താ എടുത്തിട്ടും ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
നല്ലെ വിശേഷ
ഉം മഴണ്ടോ അവിടെ?
മ് സുഖല്ലേ ഇല്ല മഴപ്പം തോർന്ന്ക്ക്ണ്.
ആഹ് ച്ചാ ച്ചാ
എ ഏ
പൂച്ച അകത്തേ കേറും.
ആ മഴ മഴപ്പ തോർന്നുക്കുണു.
ആ വടെ നല്ല മഴെ ഇപ്പൊ പെയ്യാൻ തൊടങ്ങീട്ടൊള്ളൂ.
അവടെ.
ബെടെ നൽ നല്ല മഴയാണെറിയാ.
ഹലോ കേക്കില്ല്യ
ഏ.
ഹലോ കേൾക്കണ്ല്ല്യ?
പുച്ചകേറിക്കു ണോ?
ഏ ഫുഡ് കഴിഞ്ഞില്ല.
അയ് ശെരി.
ത് കെയ്യാൻ കൊറച്ച് ടൈമട് ആവും പത്തുമണിഒക്കാവും.
ആ ശരി.
ങ്ങളെ ഫുഡ്‌ കയ്ഞ്ഞോ?
കേക്ക്ണ്ട് പിന്നെന്താ ഹലോ ആ കേക്ക്ണ്ട്.
ആ ആആ ഫുഡ് കയ്ഞ്ഞോ ആ ആ.
ആ ഫുഡും അത് റെഡി അയിക്കുൺ ഉം ആ എവിടുന്നാ? പിന്നെ എട്ടരവുമ്പോ കഴിക്കും എട്ടര. ഇവടെ നമ്പു
ഏ ഇപ്പൊവടേം കൊടുക്കോ ആ കുട്ടികളൊക്കെ എന്താക്കണെ?
ആണെൻ. കുട്ടെല് എത്തിക്ക എഴുതുണൂ പഠിക്കുണോക്കൊണ്ട്
ആ അയ് ശെരി എത്രാളാ?
അ ആ നാലാള്.
അതാണ്
ഉം
തന്നെ എന്തൊക്കെ അവ്ടത്തെ വിശേഷങ്ങള്
നല്ല വിശേഷം കറി എന്താ വെച്ചേ?
മീനെന്നെ
ആ ആ മത്തിയാ
പലവകേണ് പലവക ഉം
അത്ങ്ങനേ
ഉം അല്ലല്ല തേങ്ങ അരക്കാതെ
ആ
വത്തളൊക്കെണ്ടായിന് ഉം
ആ
പിന്നെന്താ അവ്ടെ മഴണ്ടോ?
നല്ല മഴ പെയ്യ്ണ്ട്
ഉം
മ്
കൃഷിയൊക്കൊണ്ടോ അവടെ?
കൃഷിയൊന്നൂല്ല
ഉം വെള്ളപ്പൊക്കം വരും പൊഴടട്ത്താണോ വീട്?
തീലെ ഇങ്ങോട്ട് വരൂല ക്ഷെ അവടെ അങ്ങാടീലൊക്കെണ്ടാവു അങ്ങോട്ട് പോവാൻ കയ്യൂല അധിക വെള്ളം പർഞ്ഞാൽ പൊറത്തെർങ്ങാൻ കയ്യൂല ഇവ്ട്ണ്ടാ ഇവിട പ്രശ്നൊന്നുല
ഉം
ഉം
പിന്നെ
അവിടെ പൊഴണ്ടോ?
ആഹ് ഇബ്ടെ പൊയക്ക്ണ്ട് അടുത്ത് പൊയണ്ട് പാടം പൊയൊക്ക്ണ്ട് ഞങ്ങളെ അട്ത്ത വീട്ടിലൊക്കെ ഉണ്ടാവെള്ളം നല്ലെ ഇടെ കേറൂല എന്നാലും ചുറ്റോറ ഇണ്ടാവും
ആഹ്
ഉ ഉള്ള്ക്ക്ങ്ട്ട് കേറാനായിട്ട് ഇണ്ടാവും സിറ്റ്ഔട്ട്
ആഹ് ആഹ് വലിയ വെള്ളം വന്നാൽ കേറ മതിയാവുംല്ലേ
ആഹ് അങ്ങനെ നല്ല വെള്ളപ്പൊക്കം വരുമ്പോ
ആഹ്
പിന്നെ വേറെന്തൊക്കെ വിശേഷം
വേറൊക്കെ നല്ലതായി പോണെ എന്താ ഹസ്ബന്റിന് എന്താ ജോലി?
ഓട്ടോറിക്ഷെ പോവാ
ആഹ്
ഉം പിന്നെന്തൊക്കെ വേറെന്താ വിശേഷിച്ച് വേറെന്താ സുഖാണ് കൊഴ്പ്പൊന്നുല്ല കുട്ടികളൊക്കെ എവിടെ?
കുട്ട്യേളൊക്കെ അതാ പഠിക്ക്ണ്ട്
ഉം പിന്നെ ഹസ്ബൻഡ് എവിടെ
ഹുസ്ബൻഡ് വന്നില്ല ജോലിക്ക് പോയതാണ് വണ്ടി പോയതാ
ആഹ് പിന്നെ യാത്രൊക്കെ പോയാ
ഓ യാത്രയോക്കെ ടൂറ് പോവാൻ ഇപ്പ വർഷം പോയില്ല അക്ക മക്കള് റിസൾട്ട ഒക്കെ വരാനുള്ള ഇതൊണ്ട് ഈ പ്രാവശ്യം പോയില്ല നിങ്ങള് പോവലുണ്ടോ ഹലോ
പിന്നെ
നിങ്ങ ടൂറ് പോവലുണ്ടോ
ഉം ആഹ് ശരി
നമ്മൾ ടൂറൊക്കെ പോവണ്ടോ
പെരുന്നാക്ക് പോയിരുന്നു ആഹ് ആഹ് ചെറിയ പെരുന്നാൾക്ക് പോയിനി ശേ എന്നക്ക് പോയിരുന്നു ആഹ്
അത് ശരി ആഹ് എവിടെ വയനാട്ടിലാ പോവാ അല്ലെങ്കിൽ വേറെ എവിടെ ഉണ്ടോ
എന്താ തന്നക്കണ ഒന്ന് ഒടനെല്ലാവക്കോ ശാളൻ ഞാനോ ആഹ് കുട്ടി വിളിക്കാൻ പെരുന്നാക്ക് പോയി ആ്് ഞും ഇിച്ചി ഇിരിയാ വയനാട്ടും
ആ ഒരു ഫാമിലി ഒന്നായിട്ട് പോവല്ല
ചോറക്കായില്ല
ഓ ബറത്ത ആായിട്ട
ഞങ്ങള് ഞാനും എന്റെ ഭർത്താവും കുട്ടികളും ഞാന് ഭർത്താവും കുട്ടികളും
ആഹ അങ്ങനല്ലേ ആഹ ആഹ
പിന്നെ ഉ്മാൻന്റെറെീട്ട നിന്ന് പോയപ്പോ എല്ലാവുംണ്ടായിന്ന് കേട്ടോ കസിൻസുകളളൊക്കെ ഉണ്ടായിരുന്നു
ആ ആ ഉ ഫുഡ ഒക്കെ ഇണ്ടാക്കുവോ ബിരിയാണി വണ്ടിയ ഒക്കെ ഉണ്ടാക്കോ നിങ്ങള്
ബ ഇ പിന്നെ എന്തൊക്കെ
മണ്ടി ഫുഡുകളൊക്കെ ഉണ്ടാക്കുവ മണ്ടി ബിരിയാണിൊക്കെ ഈ നാലാള് ഈ നാലാള്
ഹലോ ഹലോ
ഹലോ കേൾക്കുന്നില്യാ
എത്ര കുട്ടികളാ
മാല ആള് മാലാള് ഹലോ കഴത്തിേ ഹലോ ഹലോ
പിന്നെ ഇ കുട്ടിയുടെ കോളേജക്ക് പോയിക്ക സർട്ടിഫിക്കറ്റ് വാങ്ങാൻ
ആഹ് പോയി തന്നോ എത്തിയോ സർട്ടിക്കറ്റ് ഹലോ ഹലോ കേൾക്ക്ന്നില്ലേ ഹലോ
പോയി നോക്ക്
ഏഹ്
വീട്ട്ക്ക് പോയോ
ഓ പോയിന്ന് ഇന്നലെ പോയല്ലോ
ഉം എന്താ വീട്ടില് വിശേഷങ്ങള്
എന്തുല്ല റാഹത്തായി പോന്ന്
ആഹ് പിന്നെ ഇമ്മ ഉപ്പക്കും കുഴപ്പൊന്നുല്ലല്ലോ
ഏഹ് എങ്ങനെ
സുഖല്ലേ
ഇന്നലെ എത്തിയില്ല
ഏട്ടത്തി അനിയത്തി ആരെങ്കിലും ഉണ്ടോ
എട്ടത്തി അനിയത്തി ഇല്ല ആങ്ങളമാര നാല് ആങ്ങളമാരും
ആഹ് അപ്പൊ ഒറ്റ പെങ്ങളാണല്ലേ
ആഹ് ഒറ്റ പെങ്ങള
ഒറ്റ പൊങ്ങളാണ് ല്ലേ ഉം നാലാളി എടേല് നല്ല സ്നേഹെയ്ക്കാരല്ലേ ഉം ഉം പിന്നെ വേറെ എന്തൊക്കെ വിശേഷം
വേറെ ഇങ്ങളെ വീട്
ഉം നാലാളും കല്യാണം കഴിച്ചോ
ഓഹ് കല്യാണം കഴിച്ച് ഒരു ഓഹ് കല്യാണം കഴിച്ച് വേറെ വീട് വെച്ച് ഇതൊക്കെ ല്ല
ഉം ഇമ്മാന്റിം ഇപ്പാന്റി എട്ത്ത് ആ ചെറിയ ആങ്ങള ആവൂല്ലേ
ഇമ്മിം ഇപ്പിം മരിച്ചോയി
അതേ
ഉം
എന്താ കാട്ടാ അളളാ ഓരോരുത്തർക്ക് ചെറുപ്പത്തിൽ കൊണ്ടോവ എന്താപ്പോ കാട്ട്ന്ന് അള്ളാ വിധിച്ച മാതിരി ഒക്കെ ഇണ്ടാവും എല്ലാർക്കും പോണ്ടേ
ആഹ് അതെന്നെ
ഇപ്പൊ ഈ ചെടിയൊക്കെ
ഇൻക്ക് പേടി
ചെടിണ്ടോ അവിടെ ഉം കെണറും വള്ളൊക്കെല്ലേ
കൊർച്ച്ണ്ട്
കെണറും വെള്ളൊക്കല്ലേ അവിടെ കെണറ് വെള്ളം
ആഹ് ഇണ്ട് ഇണ്ട് കെണറും വെള്ളൊക്കെണ്ട്
പൊഴേക്ക് പോവോ ആഹ് വറ്റൂലല്ലോ
ഇല്ലല്ല വ റ്റൊന്നുല്ല നല്ല വെള്ളാണ് ഇല്ലല്ല വറ്റൊന്നുല്ല നല്ല വെള്ളാ
അയ്ശെ
ഇങ്ങക്ക് കെണറില്ലേ ഞാൻ വിളിക്കട്ടോ പത്ത് മിൻറ്റ് കഴിഞ്ഞ്
ലോ